ആഹ് പറയ് നിന്റെ നമ്പറ് പറയ് അനീലന്റെ നമ്പർ പറഞ്ഞൊട്ക്ക് അഞ്ച് രണ്ട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് നാല്പ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് എഴുവത്തി ഒമ്പതേ ഇരുപത്തി ആറ് ഉം
അലീനാക്ക് കോളു വരുന്നൊണ്ടോടി
കാര്യം എട്ത്തേ
നെറ്റ് ഓണാണൊ അവടെ ഉം അതെ ആയി എന്ത് രസം മിന്നാമന്ങ്ങ് പോലെയിണ്ട് ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇതില ഏറ്റവും വലിയ ഫോണ ഇത് പിന്നിത് പിന്നെ ഇത് എന്റെ ആടി ഏറ്റവും ചെറുത് കള്ള പനിക പറ്റിച്ചു വല്യ ഫോണാന്ന് പറഞ്ഞ് ഇപ്പൊ അലഞ്ഞണ്ടോപ്പും അങ്ങനെയല്ല സ്ക്രീൻ ഒഫ് ആയ കുഴപ്പൊന്നില്ല ഇവന്റെ എന്തിനാണ് ഇത്രയും ബ്റയിറ്റ്നസ്സ് കൂട്ടി വെച്ചേ ഏട്ടൻ വിളിക്കുന്നടി എന്തോ ചെയ്യും എടുക്കണ്ട എടുക്കണ്ട
ആഹ് ദോസെ
ഒന്ന് ഫോൺ തരുവോ ഞമ്പർ ഞമ്പറടിക്കോ ഇത്ര നമ്പർ എൺമ്പത്തെട്ടെ നാപത്തെട്ടെ തൊണ്ണൂറ്റി രണ്ടെ ഏഹ് എൺമ്പത്തെട്ടെ നാല്പത്തെട്ടെ തൊണ്ണൂറ്റി രണ്ടേ പതിനൊന്നെ ഹലോ ഹലോ
അയ്യോന്നും പറഞ്ഞ്. എമ്പത്തെട്ടെ- എന്താടീതനങ്ങാത്തെ ഉം നാപ്പത്തെട്ടെ- തൊണ്ണൂറ്റി രണ്ടെ പതിനൊന്നെ നാല്പത്തഞ്ച്. ആഹ്
ഹലോ
ഇൻ്റെ ഭഗവാനേ ഞാനിതെന്താ ചെയ ഉം ഇത് ചെയ്തണ്ടക്കെ എന്ത് പുണ്ണ്യള്ളെ. ചെലപ്പോ ഒരു എമ്പത് രൂപ കി എൻ്റെനാത്ത് പ്രൊജക്ട് ഈനെ കാണിക്കുന്നുണ്ടല്ലോ എന്ത് പ്രോജക്ട് ആ. ഹലോ അത് പ്രോജക്റ്റ് അത് ഇതിന്റെ അടി ഇല്ല.
ഏഹ് ആഹ് ആഹ് നോക്കട്ടെ എന്റെ അക്കൗണ്ടി കേറിയൊന്നൊക്കട്ടെ ഉം ശെരി
ഓരെഴ്ച്ചത്തേ
കട്ടാ യോടി കട്ടായോ? ഇല്ല. ആർക്കെപ്പോ ഹായി പൊയെ? ചിന് ഹായി പോയി വാട്സപ്പികെറാൻപറ്റില്ലേ. ഇത് രണ്ടുരേസമയ ഇന്റേഓന്റേ ആരാ